എന്താ വർത്താനം? എന്താ വർത്താനം? ഉം
സുഖാണ്. അവിടെല്ലാർക്കും സുഖല്ലേ?
ആഹ് സുഖാണ്. ചോറൊക്കെ വെയ്ച്ചോ?
ആഹ് ചോറ് കഴിച്ചു. എന്താന്ന് സ്പെഷ്യല്?
ഏഹ്. സ്പെഷ്യലായിട്ടൊന്നും ണ്ടാക്കിട്ടൊന്നുല്ല. ഇന്ന് മീൻകറി.
ചോറ് കഴിച്ചോ? ഇവടിം മീൻ പൊരിച്ചത് കുമ്പളങ്ങ കറി. ഉം
ഏഹ്.
കുട്ട്യേളൊക്കൊറങ്യോ?
ഇല്ലേ. ഒരാള് വടെ കെടന്ന്ക്ണ് പനിയാണ് കെടന്ന്ക്ണ്. മറ്റേ രണ്ടാൾണ്ടവടെ കളിക്ക്‌ണ്. വായിക്കാൻ എന്തെലും കൊടുത്ത അപ്പ ഒറക്കം വരാണേൽ ചോറൊട്ക്കും. ചോറൊട്ത്തഴിഞ്ഞാ പിന്നെ വെ ഒർക്കം പോയോ ഒക്ക പോയി. പിന്നെ കളിയാ.
ഉം ഇവടേം ഒരാൾക്ക് പനിയാണ്പ്പം. ഇന്ന് ഒരാൾ പനിയേയ്റ്റ് കെടക്കെന്നെ.
ആഹ് ആഹ്. ന്നെ ങ്ങളെ ചോറയ്പ്പ് കയിഞ്ഞെല്ലാര്തും?
ആഹ് എല്ലാരിം ടി ചോറയ്ക്കല് കഴിഞ്ഞു.
ഏഹ്.
പിന്നെ, പഠിപ്പൊക്കെ കഴിഞ്ഞൊ കുട്ടിന്റെ? ആഹ് കരയിണ്ട്. ഉം അവടെ ഉമ്മാന്റെട്ത്താ കരയ്ണ് ഞാൻ റൂമിലാണ്.
ഏഹ്.
ആഹ് ചെറുത് പർഞ്ഞാ അവന് വല്തായ്ക്, മൂന്ന് വയസ്സായിക്ക്ണു.
ഏഹ് ആഹ് അത്ര തന്നെ അതേപോലതന്നെ ഇച്ചും ഒന്ന്‌ണ്ട് മൂന്ന്.
ഉം ഉം. വെറുതെ വാശി പിടിച്ചു കരയാ ഓരോന്ന്‌ അത് വാണം ഇത് വാണം പർഞ്ഞിട്ട്.
വാശി പിട്ച്ച്ണ സമയല്ലേ. ന്നെത്താ കയിഞ്ഞോ.
പിന്നെ എഹ് ഇന്റെ അമ്മായിമ്മനെ പറ്റൊള്ളു ഇന്നൊന്ന് അങ്ങനെ പറ്റൂല. അപ്പം ഇമ്മാന്റെ കൂടെ തന്നേയിര്ക്കും.
കെടക്കലൊക്കെ?
കെടക്കാനും ഇമ്മന്നെ കെടത്തിയ ഇമ്മ തൊട്ടിലി കെടത്തിയാ ഓക്കേണ്. അല്ലെങ്കി ഇമ്മാന്റെ റൂമ് പോയിട്ട് കെട ക്കും. പാതിരാത്രിയാണ്ച്ചാലും രണ്ട് മണിക്കാണ്ച്ചാലും എണീറ്റ് പോവും.
എന്തിന് ഏഹ്
ഉം
അങ്ങൻത്തന്നെ ന്റെ രണ്ടാമത്തെ കുട്ടി ഉമ്മാനേ പറ്റാെള്ളേനി വല്യുട്ടിക്ക്‌ പിന്നെ നമ്മളതന്നെ വാണം
ഉം ആ വൽതിനോ
ആഹ് ചെർതിനെ രണ്ടാമത്തീന് ഇമ്മാെവാണം ഇന്ക് മൂന്ന് കുട്ട്യേള് രണ്ടാമത്തീ ചെർതായപ്പളെ
ആഹ് മൂത്തേന് നമ്മള വേണംന്നല്ലേ പർഞ്
ഏഹ് ആഹ്
ആഹ് അതാണ് ഇവിട്യേം അങ്ങനാ അതാ ചോയ്ച്ചത് അതന്യേന്ന്‌ മൂത്തത് ഇന്റെ ഇന്റെട്തന്നേയിരിക്കും രണ്ടാമത്തീന് ഇന്നേ വേൺ ണ്ടേ വേണ്ടേ ഇൻ ഇൻ ഇന്റെമ്മേണ്ന്ന് പറയേണടക്കം ഓന്ക്ക് പറ്റൂല ന്നെ ന്റെ കുട്ടിയാണ്ന്നൊന്നും പറയില്ലോനി ഓന് മ്മമ്മാന്റെ കുട്ട്യാണ് അങ്ങനെ പറയൊള്ളൂ ആഹ് ആരെയ്ത്തും അങ്ങനെ പറീണൊന്നും ഇഷ്ടല്ല
തിന്നെ ഇന്റെ ഏ് ഇന്റെ മകളങ്ങനേണ് എന്താ കടക്കൂട്ടോ ഞാൻ ഇങ്ങട് കൊറെ കരയും ന്റെ കുട്ടി എന്താ അവടെ പോയി കെടക്ക് ഇന്നോട് സ്നേഹം കൊറയോ അങ്ങനെയൊക്കെ ഒരു ബേജാറേന്നു ഇമ്മ ചോറ് കൊടുക്കണം മ്മാന്റത്ത് കെടക്കാ അന്തിക്കൊക്കെ ഒറങ്ങും നമ്മളട്ത്ത് പകലൊക്കെഞ ആരെട്ത്ത്ക്ക് പോയാലും പിന്നെ അന്തിക്ക് നമ്മളട്ത്ത്ക്ക് വരണംന്നല്ലേ ഇത് നേരെ തിരിച്ചെരും
ആഹ് നമ്മുക്ക് പൂതിയാവും ഇത് നമ്മള്ങ്ങനെ കൊഞ്ചുമ്മലക് കൊഞ്ചുമ്പളൊക്കെ നമ്മള് പറയീലേ എന്റെ കുട്ടീന്നൊക്കെ പറയീലേ ഏയ് അങ്ങനെ പറ പറയാൻ പാടില്ല മ്മാന്റെ കുട്ടി
ഇതെക്കേനു അഹ് കൊർഞ്ഞയ്സില് മാറ്റാ രണ്ടാളും
ഏഹ്
ഓല് രണ്ടാളും കൊർഞ്ഞ വയസ്ള്ള മാറ്റാെള്ളൂ
അല്ലാ നാലര വയസ്ണ്ട്
എഹ് എന്തായ്ച്ച ഇവടെ ഒന്നര വയസ്സാള്ളൂ ഇന്നാലും അപ്പൊ ഒര് വാശി കൂടുതലല്ലേക്കാരം കീപ്പട്ട് കുട്ട്യാള്ണ്ടായാലെ എന്നിട്ട് ഇമ്മാന്റെട്ത്തേ എല്ലുമ്മെന്നെ കുളിപ്പിച്ചും ഞാന് ഇന്റെ വീട്ടില് പോയി അടക്കം നിക്കും ഓളില്ലാതെ
ഉം
പോരൂലാ എന്ത ചെയ്യാ
ആഹ് ചേലെ ന്ന് നമുക്ക് സങ്കടം വരും ചെലപ്പോ നമുക്ക് ആശ്വാസാണ് ചെൽപ്പെ നമ്മള് എങ്ടേങ്കിലും പോകുമ്പോഴൊക്കെ ഞമ്മക്ക് പിന്നെ ആശ്വാസാണ് അവരെതാക്കിയാലും ആഹ് അവര് നോക്കും അവരെ തെ ന്നേന്ന്ള്ളത് പക്ഷെ ചെലേ ടൈമില് നമ്മക്കും തോന്നും ഒന്ന് ഇതാക്ക്ണേക്കാ
ഇപ്പന്നിട്ട് ഞങ്ങള് ഇപ്പൊ തറവാട്ട്ന്നൊക്കെ മാറിയ സമയത്ത് ഇപ്പോളങ്ങട്ട് പോവേയില്ല ഉമ്മാന്റാട്ത്ത്ക്ക്
ആ.
ഇപ്പ നേരെ തിരിച്ചാട്ടോ. വല്യ കുട്ടി എപ്പോളു അവിടേക്കാരം.
അ.
ചെറുത് രണ്ടാമത്തെ എപ്പളു ഇവിടേക്കാരം. എന്നിട്ട് ഇങ്ങനെ വിളിച്ചും കാണാൻ പൂതിയായിട് മക്കൾ വേരോ ചോദിച്ചുങ്ങണ് ണ്ടു ഉമ്മ ഇങ്ങനെ വിളിച്ചേണ്ടി വരും. മറ്റ് ഉമ്മാന്റെ ടുത്തു പോവേല്ലേനും. ആ, കുട്ടിപ്പോ വല്യകുട്ടിമ്മാന്റെടുത്തേക് പോവും ആ എടുത്തന്നെയാണ്.
ആ.
കൊറച്ചെടുത്ത് പെട്ടെന്നോക്കിയ കാണൂല പക്ഷേ ഒരു ഒരു വളവുണ്ട്. വളവ് കഴിഞ്ഞ. ആ, ഇ ത്തിരിയെള്ളൂ. ര ഇങ്ങളെ വീട്ടിന്ന് നോക്കിയാല് ഞങ്ങളെ വീടിന്റെ ഇങ്ങനെ മേ മേൽഭാഗം ഇങ്ങനെ കാണും.
ആ.
അങ്ങനെയാണ്.
കൂട്ടുകുടുംബണോ? കൊറേ പേരുണ്ടോ?
ആ, ഞങ്ങളിവിടെ ആറ് മക്കളാ.
ആ.
ഇന്റെ വീട്ടില് ഒമ്പത് മക്കൾ.
ആ, ആ.
ഇവിടെ ആറാള്.
കൊറേ പേര്ണ്ടെങ്കി നല്ല രസാണല്ലേ? കാരണം കൊറേ കുട്ടിയള് പേരകുട്ടി കുട്ടികളൊക്കെ അങ്ങനെയൊക്കെണ്ടാവൂലേ? അപ്പോ എപ്പോയും അധിക എപ്പോയും ഫങ്ഷനുണ്ടാവൂലേ?
ആ, എപ്പളും. അവിടെ പക്ഷേ അവിടെ വിരുന്നും പോയി വന്നാല് നമ്മക്ക് ഭയങ്കര സങ്കടകേരം.
ആ,. ഈ പെരുന്നാളിനൊക്കെ വരുമ്പോ എല്ലാരും വരൂല്ലേ?
ഉം. പിന്നെ കരച്ചില കേക്കരം ഇവിടെ വന്നാ ഒരു ദിവസം ഭയങ്കര നമ്മളെ പേരെക്കു വ ന്നാല് പോരണ്ടേല്ലാന്ന് തോന്നും.
അത് എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു സങ്കടം ഉണ്ടാവും ല്ലേ. എന്താ എത്ര വർഷം കഴിഞ്ഞാൽ ആ, നമ്മുക്ക് ക്ക് ആദ്യത്തെ ലൈഫ് ഞമക്ക് പിന്നെ പോയിട്ട് എടുക്ക് കിട്ട കിട്ടൂലല്ലോ, കഴിഞ്ഞത് കഴിഞ്ഞു പോയതന്നെയാണല്ലോ.
ഉം.
പിന്നെ ഇങ്ങനെ പോകന്നല്ലേ.
പിന്നെ ഇമ്മൾ ചെല്ലുമ്പോളൊക്കെ ഇമ്മ ളെ എല്ലാ ആങ്ങളരെ കുട്ടികളും എല്ലാരും വരും. പിന്നെ ചിലപ്പോ എല്ലാരും അവിടുന്നെന്നെ കാരം ചോറ്. പിന്നെ എല്ലാരും പടെ കൂടിങ്ങട്ടേലും യാത്ര പോകെ അല്ലെങ്കി
അപ്പൊക്കെ നല്ല രസ അയിന് ആൾക്കാരന്നെ വേണംട്ടോ കുറെ ആൾക്കാർ വേണം. എനിക്ക് എന്റെ വീട്ടിൽ പോയ ഞാൻ ത ന്നെ ഉള്ളു. പിന്നെ എനിക്കൊര അനിയന ഉള്ളത്. അവൻ ചെറുതാ കെട്ടാനായിട്ടില്ല. പിന്നെ ഈ പെരുന്നാളിനൊന്നും പോകുമ്പോ ഒരു ദെയ് ഇല്ല. കാരണം ഞാൻ മാത്രേല്ലേ ഉള്ളൂ. അപ്പോ ഞാൻ ഇവിടത്തെ എല്ലാതും കഴിഞ്ഞിട്ട് വരാ പറയും.
ലാസ്റ്റ് ഞാനീകരം പോവുക. അപ്പോ ഇവിടെ രണ്ടാൾ വ രണ്ട് എ നിക്ക് നാത്തുന്മാര അവര് വന്നിട്ടുള്ളൂ. ഞങ്ങള് പോവാ. അപ്പോ ഇന്നെ കാത്ത്ക്കും. എല്ലാരും ഇന്നെയും കക്കൂനെയും ഞങ്ങൾ ചെന്നിട്ട് ഉള്ളൂ പിന്നെ എല്ലാരും വൈകുന്നേരം ചോറൊക്കെ വെയിച്ച. പിന്നെ രാവിലെ വെച്ച ചോറേക്കാരം. അപ്പോ ഇ ങ്ങനെ വിളിച്ചും ചോറ് കേടരും വേഗം വരിന്ന സുബയ്ക്ക് വെക്കുവല്ലോ. പള്ളിക്ക്ക്കൊക്കെ പോവണ്ടേ.
ക്കതാ പെര്ന്നാൾന് ന്നേർത്തെ വെക്കോലോ.
ആഹ് അപ്പൊ അങ്ങനെ വെച്ച് പായസൊക്കെ ചെലപ്പോ വൈന്നേരാവുമ്പത്തിനും പുളി കുട്ടോവേല എല്ലാരും ഇങ്ങനെ വന്ന്ട്ക്കും അതാണെങ്കി വല്ല്യൊരു കുടുക്ക ഇണ്ടാക്കി വെക്കും. ചോറ് വല്യൊരു ചെമ്പില് പിറ്റേന്നും വെക്കും. പിറ്റേന്ന് അതെല്ലേയ് പിറ്റേന്നും വെക്കും ചോറ് വേറെ എന്തേലും. ബിരിയാണി ചിക്കണി പിറ്റേന്ന് വേറെന്തേലും വെക്കും അന്നും എല്ലാ ഉണ്ടാവും ഭയങ്കര രസാണ്.
ആഹ് രസാണ് പെരുന്നാള് അതിനൊക്കെ എല്ലാരും വേണം കൊറെ കുട്ട്യേളും ബാഗൊക്ക്‌ട് കുട്ട് കുട്ട്യേൾക്കും അത് തനെ രെസം കാരണം കുട്ട്യേൾക്കും ആരും ഇല്ലാത്ത വീട്ട് ക്ക് പോവ്ണത് ഇഷ്ട്ടണ്ടാവില്ലലൊ അവര്ന്റെ പ്രായത്തില്ള്ള ആരെങ്കിലൊക്കെ ഇണ്ടെങ്കി ആ അവര്ക്ക് പോവാനൊര് ഇൻട്രെസ്റ്റ്ണ്ടാവും.
ആഹ് അതെനെയ് എന്റെ മകനൊന്നും ആദ്യം ചെർ രെ ഇന്റോട്ക്ക്‌ പോരേ ഇണ്ടായില ഇപ്പോന് കൊറച്ച് വെൽതായപ്പോ ഇപ്പോന് പോരണം.
ആഹ് അവടെ കുട്ട
അങ്ങനെ ഉം അത അവടയ്ന് പെൺകുട്ടികള് കുറവാ ആൺകുട്ടി കള് കൂട്തലാണ് എന്റെ ഉമ്മാക്കും തനെ അഞ്ചാണും നാല് പെണ്ണു ആണ് പഷേപ്പ് ഇണ്ടായ പേരക്കുട്ടികൾ കൂടുതലും ആണുങ്ങളാണ്. പെൺകുട്ടികളെ ആകെ അഞ്ചണ്ണേള്ളൂ ബാക്കിയൊക്കെ ആൺ കുട്ടികള കളിക്കാനും പിനൊക്കെന്തെയ്ച്ചാല് ഒക്കെ ചെറിയ ചെറിയ കുട്ട്യേളാട്ടോ ഒക്കൊ ഓരോ ഒന്നര രണ്ടു വയസ്സിലെ മാറ്റിലൊക്കൊ ഒരാ ഒരാങ്ങൾക്ക് മൂന്ന് കുട്ട്യേള് ഒരേ പോലെ കുട്ട്യേളാ പക്ഷെ എരട്ടകളൊന്നല്ല കണ്ടാല് അങ്ങനെ തോന്നും.
അത അതാണ് വൈബ് എന്താ കൊറേ ഇത് കൊറെ ഡിഫ്രെൻസ് ആൻച്ചെങ്ങെ വെല്യെ ഒര്ത്ണ്ടാവില്ലല്ലോ?
ഏ രണ്ടാങ്ങളാര്ക്ക്‌ മൂന്നെണ്ണ മൂന്ന ആൺകുട്ട്യേളെയ്ച്ചേന്
ആഹ്
അങ്ങനെ ഒരേ പോലേണ് പിനെ നല്ലരസാണ് ടെ ഓരൊന്നും നാത്തുമാരൊന്നും ചെലപ്പൊ ഓലെ വീട്ട്ക്ക് പോവേല്ല കാരണം മക്കള് പോരൂലല്ലോ? ഞങ്ങളു കൂടി ചെന്നാ പിനെ ഞങ്ങളെ കാത്ത് ന്നിക്കേയ്ക്കാരം ഞങ്ങളെപ്പളാ വെര് വെര്ന് അയ്കുടി ഈ ഓണോം. എന്താ വിഷോ അങ്ങനെന്തേലൊക്കെ വന്നാ നമ്മക്ക് ലീവ്കിട്ടുമ്പൊ നമ്മള് പോവുമ്പോ ആഹ അപ്പൊ വിളിച്ച് ഓല് പ്ലാൻ ചെയ്തൊക്കേ. ആഹ പട- ക്കപോ പടക്കം വാങ്ങ ഓണത്തിന് അതെപോലെ പെരുന്നാക്ക് പൂത്തിരി കത്തിക്കാ ചെന്നാ പിനെ ഞങ്ങളെ ഇതേപോലെ ഞങ്ങളെ അപ്പർത്തൊരു വീടുണ്ട് അവടെ പിനെ പ്പ ന്നാല് കുട്ടികളെഒള്ളു പഷേ അവ്ട്ത്ത മക്കള് കാത്ത് ത്ത്ക്കും ഞങ്ങളെ വീട്ട്ത്തെ മക്കള്. ഇപ്പെല്ലാ പേരക്കുട്ടികളും ആ വീട്ട്ത്തെ പേരക്കുട്ടികളെ കാത്ത്ക്കും കാരണം അവര് കൊറച്ച് ഇതാണ് നല്ല രസാണ് അവര് ഓര് വന്നാ പടക്കം പൊട്ടിച്ചാനും ഓരോ ആണ്- ഇങ്ങനെ പറയും ഞങ്ങളോട്ത്തോര് എത്തിയിറ്റില്ല എത്തിട്ട് പൊട്ടിച്ചാട്ടോന്ന് പറയും ഓരോടെ ഒച്ചകേക്കുമ്പളെ. കേൾക്കുമ്പോളേ. അത്രേം നല്ലൊരു അടുത്താണ് വീട് അപ്- ഇവടെ അയൽവാസിയെൾടെ എന്നുട്ടും അത് ഇവടെ എടുത്താണ് അപ്പ നല്ല രസാണ് ക- എന്റെ മകന്വ്ട്ന്ന് വാപ്- ഉപ്പാനകൊണ്ടും വാപ്പാനെ കൊണ്ടും കൊറേ വാങ്ങിച്ചു പോവുമ്പൊ അവിട്ന്ന് പിന്നെ വൈകുന്നേരൊക്കെ വാങ്ങികൊടുക്കും ചെയ്യും. ഓരെ രെസല്ലേ എന്ന് ആസ്വദിച്ചോട്ടെ ഓല് പറഞ്ങ്ങാണ്ട് ആയ്-
ഒരുമിച്ചത് പൊട്ടിക്കാന് അത് കാണ ഒര് രസല്ലേ?
എന്തെേലും പരിപാടി ഇണ്ടാക്കിയാല് പിന്നെ ആദ്യം കുട്ട്യാക്ക് ചോറ് കൊടുക്കും ടേബിൾ തെകയില്ല കാരണം അത്ര കുട്ട്യാള്ണ്ട്
ആഹ് ഉം അല്ല അങ്ങനെ ഇരുന്ന് കഴി കഴിക്കാനും രസാ ചിലപ്പോ കഴിക്കാത്ത മക്കളേരിക്കും അങ്ങനെ കൂട്ടത്ത് പോയി കഴിഞ്ഞാൽ കഴിക്കും ചെയ്യും അവർക്കും ഒരു എന്താ സന്തോഷാണ് എല്ലാര്ടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോ
അതാ എന്റെ ചെറുതാ അങ്ങനേണെ ഒന്നും തിന്നൂലട്ടോ ഈർക്കിളി പോലേണ് എന്നിട്ട് പിന്നെ അവിടെ ചെന്നാല് പിന്നെ അനിയത്തിക്ക് മൂന്ന് പെൺകുട്ട്യാളാണ് ആഹ് അവടെ ചെന്ന മൂന്ന് പെൺ കുട്ട്യാളെ ഇടേല് ഓരെന്താ കാട്ട്ണ് ഓരൊപ്പം കുളിച്ചും അനിയത്തി ചോറു വാരി കൊടുക്കും അപ്പക്കത്തൊന്നും നമ്മള് ഇവിടെ അടിച്ചും തിരിച്ചും ഒക്കെക്കാട്ടെ തിന്നൂലേ കുടിച്ചൂലെ നമ്മക്ക് ഭയങ്കര സങ്കടാ ഒരു സാധനം തിന്നൂല എന്തിനോട് അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ല അങ്ങൻത്തൊരു കുട്ടി
ആക അവർക്ക് ആഹ ശരിന്നാ